ഹലോ
ആഹ് കേൾക്കാവോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ എന്നാ ഒണ്ട്
ആഹ് ചോറഴിക്കെ കഴിഞ്ഞാ ചോറൊക്കെ കഴിച്ചോ?
ആ് ചോറ് കഴിച്ചു ഒന്ന് പുറത്തു പോകേണ്ടി പെട്ടെന്നൊ ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഓടി ഒന്ന് പോയി.. മക്കള് വരുന്നേന് മുമ്പ് തിരിച്ചു വരണയായിരുന്നു
എന്ത് പറ്റി
അതേ അല്ല അല്ല അല്ല ഞാന് ഒന്ന് ഒന്ന് രണ്ട് പേപ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആധാറിന്റെ ഐഡി കാർഡൊക്കെ ഒന്ന് പുതു ക്കാനും നോമിനേഷൻ ചെയ്യാനും പിള്ളേരുടെ ആ നാമിനേഷൻ ചെയ്യാനും ഒക്കെയായിട്ട് ഈ പിള്ളാരെടെയൊക്കെ ഈ
എവിടാ അക്ഷയിലോ
അക്ഷയെലൊക്കെ ആയിട്ട് ആ ആ അപ്പൊ അതല്ലെ ഒരണം ഞാൻ ശരിയൊക്കെ കഴിഞ്ഞ്പത്തെ ഓരോന്ന് ഓരോന്നൊക്കെ ആയിട്ട് ഒരു ഒ ടി പിയും അതുമിതും ഒക്കെ ചോദിച്ചോണ്ട് ഇരികുവായിരുന്നു അപ്പൊ ഇന്ന് മൂന്ന് മണിയൊക്കെ ആയ രണ്ട് മണിക്ക് മുമ്പ് വരുവാണെങ്കിൽ തിരക്കില്ലാതെ പെട്ട് പെട്ടെന്ന് പോകാന്ന് പറഞ്ഞപ്പോത്തേക്കും എന്റെ ഒരു സുഹൃത്ത് അവിടെ ഇരിക്കുന്നു അപ്പം വിളിച്ചപ്പത്തേക്ക് പിന്നെ പോയി കുഞ്ഞുങ്ങൾക്ക് ആധാർ എടുക്കണമായിരുന്നു
അപ്പൊ അതൊക്കെ കൊറ.... കാര്യങ്ങ ഉണ്ടായിരുന്നു അപ്പം
എങ്ങനെ മഴ ഉണ്ടന്ന ഇവിട അവിടൊക്കെ മഴയാണ് ഉം എങ്ങനെ പോയി വണ്ടി ഉണ്ടോ കാറുണ്ടോ
ആ വണ്ടിയുണ്ട് വണ്ടിയുണ്ട് പുള്ളി വന്നപ്പം കഴിക്കാൻ വന്നപ്പ കഴിച്ചേച്ച് ആ കൂടെ പെട്ടെന്നങ്ങ് പോയി എന്നാ ഒരുങ്ങിക്കോ പോയ.. ക്കന്ന് പറഞ്ഞപ്പം നിന്ന് നിപ്പി പോയി അപ്പ തന്നെ കൊണ്ടുപോയിട്ട് എന്നിട്ടും ആയി്. കേ ട്ടില്ലേ ഇനി എല്ലാം ചെയ്യാനുണ്ട്
എന്നിട്ട് ഇപ്പൊ എവിടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയോ?
ആ തിരിച്ച വന്നു എന്നാന്ന് വെച്ചാ ഇനി അടുത്ത ആൾക്കാര് മക്കൾ വരുമ്പഴത്തേക്ക് ഞാൻ ഇവി വേണല്ലോ നാല് ഇരുപ കഴിച്ചൊക്കെ കഴിയ്പത്തേന് അവര് വരും
അല്ല അപ്പൊ പോയ കാര്യം മുഴുവനായില്ലേ.
മുഴുവനായില്ല അതിനും ഓരോന്നും ഓരോ സേവനവും സെറ്റ് ആയിട്ടല്ലേ ചെയ്യത്തുള്ളൂ അവർക്ക് ഒടി പി വരണം ഇനി മൂന്ന് ദിവസം കഴിയുമ്പഴത്തേനും ഫേസ് ക്യാപ്ചർ ചെയ്യണം അങ്ങനെ ഒത്തിരി കാര്യ ഉണ്ടല്ലോ ഓരോന്നിനു പോയി അപ്പം കൊറെയൊക്കെ ആയി ചെയ്ത് വെച്ച കുന്നു അപ്പ നമുക്കാണെങ്കിലും പ്രോസസി ഒക്കെ ഉള്ളതു പോലെ തന്നെ എല്ലാ കാര്യത്തിനും എല്ലാം ഉണ്ട്
ഉം പക്ഷെ അടുത്തന്നെ
ആ നമ്മ ഒരു പത്ത് മിനിറ്റ് ദൂരം..
ഉം മറ്റേ അങ്ങനെ പുള്ളി വിട്ടിട്ട് പോയിട്ട് പിന്നെ എങ്ങനെ നടന്ന പോര്...
ഇല്ല അവിടെ നിന്നു ഞങ്ങളെ കൂട്ടി കൊണ്ട് വന്നു തിരിച്ച്
ആഹ ശരി ന്നട്ട് തന്നെ ജോലി പോയ പിന്നെ പോയില്ലേ
ആഹ പോയി പോയി പോയി ഇപ്പൊ കൊണ്ട് വിട്ടിട്ടങ്ങ് പോയി മൂന്ന് മൂന്നരൊക്ക ആവുമ്പോം ഞാൻ വന്നായിരുന്നു
ഉം ഉം
അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ട് വിട്ടിട്ടങ് പോയി
എന്ത് ചോറ്റ്ക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കി മീൻ കിട്ടിയോ
ഇല്ലന്നെ ഇന്ന് അതുകൊണ്ടൊരു സുഖം ഇില്ലായിരുന്നു ചോറുണ്ണാൻ
എന്ത്... എന്ത് ഉണ്ടാക്കിയണ്ട് ഇത് നല്ലൊരു ചമ്മന്തി അരച്ചൂടായിരുന്നോ. അല്ല സമ്മന്തി ഉണ്ടായാ മതി കൂട്ടാനൊന്നുല്ലെങ്കിൽ അപ്പൊ ചോററങ്ങു
എനിക്ക് പിന്നെ എങ്ങനാന്ന് ചോദിച്ച കഴിഞ്ഞാല് ഒരു മുളകൊ ഇച്ചിരി എരുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മതി ഇന്ന് ഇച്ചിരി കറിയൊക്കെ ഒരു സുഖം ഇല്ലായിരുന്നു. മൊത്തത്തിൽ ഒരു
ഉ അതൊന്നും കഴിച്ച ചോറ് കഴിച്ച.. ച്ച പോവൂലാ അതായ്ട്ടൊന്നും നല്ലൊരു സംമ്മന്തി ഉണ്ടായാൽ മതി വേറെ കറിയൊന്നും വേണന്നില്ല അല്ലേ..
ആ എനിക്ക് ചമ്മന്തിയും കഞ്ഞിയയിട്ട് കുടിക്കുന്നു ഇഷ്ടവാ ചെറുത് ഒരു കഞ്ഞി വെള്ളത്തിൽ കഞ്ഞി ആയിട്ട് വേണമെന്നില്ല ചെറു ചൂട് വെള്ളം ഒഴിച്ചിട്ടാണേങ്കിലും ചമ്മന്തി ഇച്ചിരി ഇട്ടിളക്കി ട്ട് കഞ്ഞിയും കഞ്ഞിയും വെള്ളം കൂടെ കൂട്ടി
ഉ ഉം ഉ
പക്ഷെ വായറൊക്കെ ഭയങ്കരന്ന് ഈ മരുന്നൊക്കെ കഴിക്കുന്നോ ണ്ടേ
ഉം.. ഉം.. വിശപ്പുണ്ടാവും
ഉം മയർ ഭയങ്കര ആയതുകൊണ്ട് ചോറ് കുറയ്ക്കാൻ വേണ്ടി നമ്മളിപ്പീ ഈ കഴിക്കുന്ന വീട്ടിൽ ഒണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്താന്ന് പറഞ്ഞാലും എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മള് ഈ വെല്ല്യ നല്ല നല്ല സാധനം ഇപ്പൊ ഈന്തപ്പഴം മേടിച് സ്ഥരം കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നട്സ് കഴിക്ക അങ്ങനൊന്നും നമുക്ക് ഒത്തിരി പറ്റത്തില്ലോ എന്നക്കെ വന്നന്ന് പറഞ്ഞാല്.
മം ഇപ്പ കുട്ടിയാളക്കെ ഇണ്ടാവുമ്പോ പ്പം നമ്മള് വല്യോലോറ്റക്ക് അല്ലാലോ കുട്ടിയെക്ക് കൊടുക്കാതെ നമ്മക്ക് കഴിക്കാൻ പറ്റൂലല്ലോ?
ആഹ് അത തന്നെയല്ല നമ്മളിപ്പോ ചക്കയും മാങ്ങയും തേങ്ങൊക്കെ കഴിക്കുന്നവരായത് കൊണ്ടേ ഒരു സകലേം കഴിചോള്ളേൽ നമ്മൾ ഈ അന്നജം മാത്രല്ലേ കഴിക്കുന്നേ
അതാണ് കായ് ബോഡർ കാർബോ ഹൈഡ്രേറ്റും അന്നജോ തോക്കെ അങ്ങനെ മാത്രമേ ഈ ചോറൊക്കെ ഫുള് തന്നെ അല്ലേ ഈ കൂടി വെള്ള ചൊറ് തീരേ പ പറ്റൂല നമ്മക്ക് അത് പിന്നെ കഴിക്കല്ലാതെ മാർഗല്ല നമ്മളൊക്കെ ഭക്ഷണം അത ന്നെല്ലേ
മം അതാ ഞാൻ പറഞ്ഞേ നമ്മളെ സംബന്ധിച്ച്
മട്ടഅയ്രിന്റെ ചോറാണ് നമുക്ക് ഏറ്റവും നല്ലത്. കഴിക്കാണെങ്കിലും കൊറച്ച് കഴിക്കാൻ നല്ലത് മട്ടരിയാണ്
അതെ അതെ അതെ അതെ അതെ പക്ഷെ നമ്മളക്ക് പറ്റത്തില്ല ഇതന്നെയാന്ന് വെച്ചാൽ നമ്മള് ഏഹ് അല്ലെങ്കിൽ നല്ല ഉയർന്ന ഇതിലൊക്കെ കഴിയുന്നവരൊക്കെ ആണെങ്കിലും നമുക്കിടെ
ഇപ്പയീ റേഷൻ അരി വാങ്ങീട്ട് അവിടുന്ന് എന്താ കിട്ട്ണെച്ചാ അത് കൊണ്ടന്ന്ട്ടാ ഞങ്ങളൊക്കെ വെക്കല്
എല്ലായിടത്തും അതെ ഇവിടെയും നമ്മൾ ഇടനകത്തി മൂന്ന് പേരുടെ വയറ് നിറയ്ക്കണ്ടേ ഇന്നിപ്പോ റേഷൻ കാർഡിന്റെ പുതുക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ടൊക്കെയാ ഞാൻ പോയത് പെ റേഷൻ കാർഡ് ഏഹ വെള്ളകാർഡ്ആയിര്ന്നേ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും ഒരു വീടിന് കൊടുക്കാനും അപ്പം പിള്ളോരൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമോക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ട്ട് ഓരോന്നിനെ ഓരോന്നിനും ഇങ്ങനെ ഓരോ ദിവസം ഇം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്ന കൊണ്ട് നമുക്ക് ആ രണ്ടു മാസം അവര്ടെ കൂടെ ഉള്ളത്കൊണ്ട് അവരെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ
വെള്ളക്കാർഡ് അങ്ങനെ മാറ്റി കിട്ടോ ഇന്ഞ് ഏതാ ഇഞ് നീലക്കാർഡോ
നീലയോ റോസോ ആയിട്ട് തരും അവര് മം അപേക്ഷ ഉണ്ടല്ലോ ഈ ഇരുപത്തിേഏഴാം തീയതി നമുക്ക്റേഷൻ കാർഡന് അങ്ങന അപേക്ഷ കൊടുത്ത് നമുക്ക് മാറ്റിടുക്കാവല്ലോ
ആ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നാല് ചക്രള്ള വണ്ടി മിറ്റത്തുണ്ടെങ്കി പിന്നെ ഓൽക്ക് മറ്റേ കാർഡൊന്നും കിട്ടുല്ല വെള്ള കാർഡന്നെ കിട്ടാ ഇവടൊക്കെ അങ്ങനെ
ആണല്ലേ ഞമ്മക്ക് ആഹ് നമക്ക് വീടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, വാടക വീടിലൊക്കെ അല്ലേ നമ്മള് കിടക്ന്നേ വണ്ടി ഒണ്ടെന്ന് പറഞ്ഞാൽ നമ്മടെ വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലേ ഒരു തല്ല ഉള്ളൂ
ഇങ്ങൾ വാടകക്കാ
ആഹ് വാടയക്കാ താമസിക്കണേ
ആഹ
റേഷ കാർഡ് കാര്യങ്ങളൊക്കെതോട്ട് തോടങ്ങിയിട്ട ഉള്ളു ഇനിപ്പോ ഓരോന് ഓരോന്ന് ഓരോന്ന് ഓരോന്ന്
അല്ല വാടകക് പാർക്കണ നിങ്ങൾക്ക് എങ്ങനെ വെള്ളം റേഷൻ കാഡ് എവിടന കിട്ടിയേ
ഇപ്പൊ എപ്പോഴും റേഷൻ കാർഡ് എടുക്കുമ്പോ നമുക്ക് ഫസ്റ്റില് വരുന്നത് വെള്ളക്കാട ആണ് എല്ലാവർക്കും തന്നെ
ഉം
ഉം അപ്പൊ അത് ആ അങ്ങനെ വന്നതാ ആ പക്ഷെ പിന്നീട് റേഷൻ കാർഡുകൾ വന്ന കഴിയുമ്പോ നമുക്ക് അക്ഷയ വഴിയൊക്കെ പോയി നമുക്ക് പുതുക്കി മാറ്റിഎടുക്കാം
ആ അല്ല ഈ വെള്ളക്കാരുടെല്ല ആകെ രണ്ടിലോനോ നാലിലോനോ അങ്ങനെങ്ങാണ്ടല്ല അരിയിട്ടണള്ളോ തോന്നല്ലല്ലോ
ആ അത്തന്നെ കുറച്ചേ ഉള്ളൂ എല്ലാത്തിനും കൂടുതലണ്ണം അതായത് ഈ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരുടെ ഉയർന്ന ഇതിലുള്ള രീതിയിലുള്ള കാട
ആഹ് അതനിയിപ്പോ ഈ ബൈക്ക് ഇരുചക്രവാഹന ഇപ്പോ ഒരു ലക്ഷത്തി രണ്ട ലക്ഷത്തിന്റെ ആണെങ്കിലും അയിനൊന്നും ഒന്നും ഇല്ല എന്ന കാറ് നാല് ചക്രത്തിന്റെ ഒരു പത്ത് മുപ്പത് റുപ്യന്റെ താണതാണെങ്കിലും നാല് ചക്രായി പൈന് അതാണ് അവര് കൂട്ടണത്
അതെ അതെ ഇനിയിപ്പ നമ്മുക്ക് രണ്ടെണ്ണം ഊരിവെക്കാം
ഞങ്ങക്ക് നീല കാർഡാ എന്റെ വീട്ടിലൊക്കെ വെള്ള കാറണ്ടായതുകൊണ്ട് എനക്ക് പിന്നെവിടെ കാറൊന്നുല്ല്യ രണ്ട് സ്
പിന്നെ കാർഡിലൊന്നും കാര്യല്ല നമ്മ് ക്കെന്തേലും ഒരു ആവശ്യം വരുമ്പോ ആദ്യം അവര് ചോദിക്കുന്ന റേഷൻ കാർഡിന്റെ നമ്പരൊണ്ടൊ
ഉം കാർഡ് കിട്ടാന്നുണ്ടെങ്കിൽ ബി പി എൽ കിട്ടിയ നല്ലതാണ്. കൊറെ ഒക്കെ സൗജന്യായിട്ട് എല്ലാ കാര്യങ്ങളും കി
സൗജന്യം സൗജന്യം ആ സൗജന്യമുണ്ട്. അതേപോലെ തന്നെ ഈ കിറ്റുകളും കാര്യങ്ങളൊക്കെ ഓണം വിഷു ക്രിസ് മസൊക്കെ വരുന്ന എന്തൊക്കെയോ കിറ്റുകളൊക്കെല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഇതൊണ്ട്
അത് നമ്മളൊരു ഹോസ്പിറ്റലള്ളില് പോയ നമുക്ക് കാശ് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒണ്ടൈമില്
ഉം
ത ശരി അന്നെ ഞാ ഓർ ഈ കാർഡിന് ഇങ്ങനൊരു ഗുണോണ്ട് ഈ മെഡിക്കൽ കോളേജിലൊക്കെ ക്കെടക്കുമ്പം ഈ കാർഡ് നമുക്ക് റോസ് കാർ ഡോള്ളോർക്ക് അവിടെ എന്തൊക്കെയോ പാലോ അങ്ങ നൊക്കെ സൗജന്യായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് മ്
അയിനോന്നൊന്നിനും കാശു വേണ്ട മറ്റോൽക്ക് കൊറേച്ചേക്കെ കാശു വേണല്ലോ വെ ആഹ ഇങ്ങക്കീ ബി പി എന്ന് ഒക്കെ ഫ്രീയാണ് അങ്ങനെ ഒക്കെ ഉണ്ടു
ഏറ്റവും താഴ്ന്ന ഒരു മഞ്ഞക്കാർഡ് പോലത്തെ ഒരു കാർഡുണ്ടെന്നൊക്കെ പറയുന്ന കേക്കാം.
മ് അങ്ങനെയണ്ട് അവ രുക്കാണ് ഏറ്റവും കൂടുതലരി അവരുക്കും വേണ്ടാഞ്ഞിട്ടെ അവര് സാധനം കൊ നമുക്കല്ലാ ണ്ട് ബാക്കിയുളേളാൽക്ക് മറിച്ച് വിക്ക അതാണ് അവര്
പിന്നേ ഒത്തിരി പേര് അങ്ങനെ ഒരുപാട് പേര് എല്ലാത്തിലും ഒരുപാട് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഒരുപാട് നല്ല വേണുന്നവരും ഒണ്ട് വേണ്ടത്തവരും ഒണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളൊന്നും തന്നെ ദുരുപയോഗം ചെയ്യാറില്ല ഒരു കാര്യവും ചെയ്യാറില്ല മ്മക്കെല്ലാം നിധി പോലെ പറയുന്ന പോലെയാ ഒത്തിരി പേര് ഈ അല്ലാത്ത കാർഡിലെ തന്നെ സാധനങ്ങൾ മേടിചിട്ട് ഇവർ കടയിൽ കൊണ്ട് പൈസക്ക് കൊടുക്കുന്നോരുണ്ട്
ഉം എങ്ങനെണ്ട്
പച്ചരി മണ്ണെണ്ണ ഒക്കെ അര ലിറ്റർ കിട്ടുന്നൊക്കെ ആണെങ്കിലും മേടിച്ചൊക്കെ മറച്ച് വിൽക്കുന്നവരൊക്കെ ഉണ്ട്
അങ്ങനെല്ലാം വെറുതെ കിട്ടുമ്പോ അവർക്കതുകൊണ്ടാവശ്യല്ല ആള് കൊറവുവാ അവർക്ക് നല്ലോം കണ്ടന്ന ആള് കൂടുതലുള്ളൂ അ കൂടുതലുള്ളവർക്കൊട്ട് ശരിക്ക് കിട്ടണൂല്ല്യ അവരിങ്ങനെ ബാക്കിയുള്ളവരുടെങ്ങ്ന്ന് വാങ്ങയിട്ടും ണ്ടാക്കിട്ടും ബുദ്ധിമുട്ടി കയ്യ ബുദ്ധിമുട്ടുള്ള എത്ര ആള്ണ്ട് ബുദ്ധിമുട്ടില്ലാത്തോൽക്ക് വാരി കോരി വെർതെ കി
അതേപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു ഇതാണ് മറ്റേ നമ്മടെ ഉം അങ്കൻവാടിന്ന് കിട്ടുന്ന അമൃതം പൊടി എത്രയോ കുഞ്ഞുങ്ങക്ക് എത്രയോ മക്ക ക്ക് നമ്മള് ഭക്ഷണം ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യാ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ അങ്കവാടിലൊക്കെ ഈ പൊടി യൊക്കെ ക്കെ ഒക്കെ മേടിച്ച് ആടിനും പശുനൊക്കെ കൊടുക്കുകയോ എടുക്കയോക്കെ ചെയ്യുന്നോ രില്ലേ
വൈൻ ക് അയിന് കണ്ടമാനം നാലും അഞ്ചും പേക്കൊക്കെ കൊടുക്കണുന്നത് ഒരു മാസത്തിന്
ആറ് പായ് ക്കറ്റ് ഒരു മാസം കൊടുക്കും ഒരു മാസം ഏഴ് പാക്കറ്റ് കൊടുക്കും എന്റെ കുഞ്ഞിനവിടെ കിട്ടി കൊണ്ടരുന്നതായതുകൊണ്ട്
ഉം
ആ അങ്ങനെ കിടുക്കും പിന്നീട് ഉ പിന്നീട് എന്നന്നാ ആ ഇത്
ത് വരെ കിട്ടാ തോന്നൂല്ലേ മൂന്ന് വയസ്സ് കഴിഞ്ഞാ പിന്നെ കിട്ടൂല
മൂന്ന് വയസ്സസ് വെരേയ കിട്ടുന്നത് പിന്നെ ഞാ എനിക്ക് ചെറിയ ഹോസ്പിറ്റലേഴസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞാനത് മേടിക്കാനോ അ അത് പിന്നീട് എന്നാ പറ്റിയോ ഇപ്പൊ ഇപ്പം വന്നപ്പോ എന്നാ പറ്റുമ ചോദിച്ച കഴിഞ്ഞാല് അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് ഏതായാലും റേഷം ഇത് ആധാർ കാർഡ് തന്നെ ആവത്തില്ലല്ലോ ഉടനെ തന്നെ ആവത്തില്ലല്ലോ ഇപ്പം ഇപ്പം മേടിക്കണമെങ്കിൽ അമ്മമാര് ചെന്ന് ഫേസ് ക്യാൻസർ ചെയ്താലേ പറ്റത്തുള്ളൂന്നായി
ഉം
അപ്പം അങ്ങനെ പറ്റു ആധാർ കാർഡ് വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഇലാത്ത കൊണ്ട് അമ്മമാരുടെ ആധാർ കാർഡ് വെച്ച് ചെയ്യണന്ന് പറഞ്ഞു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഹ് പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ ഒത്തിരിങ്ങ് പോകലും വരലും ഒക്കെ നിന്നു പോയി പിന്നെ ഒരു മാസം മേടത്തിലേൽ ല പിന്നെ രണ്ടാമത്തെ മാസം തരത്തില്ലന്നായി അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു എനിക്ക് ആശുപത്രി കേസുകെട്ടുകൾ വന്നതുകൊണ്ട് ആ പോകാനും എടുക്കാനും ഒക്കെ പറ്റാതെ ബുദ്ധിമുട്ടായതുകൊണ്ട് ക്യാൻസൽ ചെയ്തേക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ആരെലും ആവശ്യമുള്ളവരു ഉണ്ടെങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ കൊടുക്കൻ ഇപ്പം പറ്റത്തില്ല ആ ഒരു കുഞ്ഞിന്റെ പേരില് വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ആ അമ്മ ആരാണോ അല്ലെ അതിന്റെ ഇതിന്റെ ആ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ
ആ അങ്ങനെ ഓരോ നിബന്ധനണ്ട്ഇവിടൊക്കെ ഉണ്ട് ഇപ്പോ ഇതൊക്കെ എന്നാ ശരി എന്നാല് ഓക്കെ എന്നാല്
ആയിക്കോട്ട